ഹലോ നിങ്ങള് ഇവിടിപ്പം വീട്ടിലാ
വീട്ടിലന്നെ നിങ്ങ ഉപ്പാല ഷുഗർ അല്ല ഇതില്ലേ ബ്ലോക്ക് ഒക്കെല്ലേ വരൊ
അതും അത് ഇപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞ് വല്ലിയ ഓപ്പറേഷന ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖല്ലേ ഇനി ഒര് അന്തല്ല അതൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെന് ഓപ്പ്ഷൻ കഴിഞ്ഞാലേ
എങ്ങനയാ അറിഞ്ഞത് ബ്ലോക്കാണന്ന്
അതെ വേദന ഒന്ന കാണ്ടും അകത്ത് വീണക്കേനും വേദന ഉണ്ട് കാരണം ആദ്യം മഞ്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിട്ന്ന് സാദാഗ്യാസിന്റെ വേദന ആന്നും പറഞ്ഞ് വീട്ടിക്ക് പോകുന്നു ഗുളിക കൊടുത്ത് പിന്നെ വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോ പിന്നെ ഇതേമാതിരി വേദനവന്നു അകത്ത് വീണ് അതിന് പിന്നെ ഓരെല്ലാരും പിടിച്ചുകൊണ്ട് പിന്നെ മലബാറ്ക്ക് കൊണ്ടുപോയി
ഉം ഉം
മഞ്ചേരി മൻബാർ ഹോസ്പിറ്റലി കൊണ്ട് പോയി ഒരു ടെസ്റ്റ് ഒക്കെചെയ്തെപ്പോ ബ്ലോക്കൊന്നല്ല ഇത് പെട്ടെന്ന് ഓപ്രേഷൻ വേണം പറഞ്ഞ്
ആന്റിയോഗ്രാം ചെയ്തെന്റെയാണല്ലേ
ആഹ് പെട്ടന്ന് ഓപ്രഷൻ ചെയ്ത്
ഉം
അങ്ങനെ വല്ല അതോണ്ട്ങ്ങട്ട് കിട്ടി നല്ലോം മൂന്ന് ശതമാനോ നാല് ശതമാനക്കൊക്കെ എത്താനായിണർഞ്ഞ്
ഉം അവ് കണ്ടീല്ലെങ്കിലൊക്കെല്ലേ അപ്പളക്കെല്ലെ ഈ അറ്റാക്ക്ന്നൊക്കെ പറിണത്
ആഹ് അതന്നെ
ഉം ഉം ആരില്ലാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ നല്ലോ വിയർക്കൂലെതിത്
നല്ല വിയർപ്പുണ്ടായ്ന് ക്ഷീണംണ്ടായ്നി ഒക്കെണ്ടായ്നി ഇത് ഞമ്മളറില്ലല്ലോ വേദന വെരും ഞമ്മൾ ചെർ അങ്ങനെ ആഹ് ഗ്യാസ് ഇതിന്റെ വേദനേണ് ർഞ്ഞ് മഞ്ചേരി ഹോസ്പിറ്റൽന്ന് ന്നട്ട് മലബാറി പോന്നു പിന്നെ വൈക്നേരം പിന്നിണ്ടായപ്പളെ
ആഹ്
അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞര ഉം ഒരാഴ്ച ഹോസ്പിറ്റലി നിന്ന് ഇപ്പൊ വീട്ട്ക്കെത്തീ കൊഴപ്പൊന്നുല്ല റിസൽറ്റ് വന്ന് കൊഴപ്പൊന്നുല്ല
ഉം ഇപ്പൊ നടക്കാനേക്കെ വെയ്ക്കൂലെ
ആഹ് നടക്കാനെക്കെ വേയ്ക്കും എന്നാലും വെജ്ജ പണ്ടത്താതിരി കൊർച്ചൊക്ക പ്രായക്കായിലെ ആഹ് പച്ചക്കറിക്കെണ്ടാക്കും കൃഷികളൊക്കെ
ഉം ഉം അയ് അയിന്റെ ആവശ്യത്തിന് അങ്ങനെ പൈസക്കെണ്ടാക്കി അല്ലേ ഇനി അനാവശ്യത്തിന് ചായുടിച്ചാലും
അങ്ങനെ പോണ് ണ്ട് കൊഴപ്പൊന്നുല്ല
ഉം ങ്ങള് പോയിനന്നട്ട് ഓലെ കാണാന്
ആഹ് ആഹ് എന്നെങ്കിലൊക്കെ പോകും പോയി പോരും അല്ലെങ്കി ഫോണിൽ കൂടെ വിൾച്ചോക്കും
ആഹ് അറിഞ്ഞാല് എട്ത്ത്ങ്ങണ മാണല്ലോ
പോകാനും കജൂലേ കൊറെ പോണ്ടേ
യാണല്ലേ
ആഹ് കൊറച്ച് വിട്ടാണ് അപ്പൊ പോകണെങ്കില് വണ്ടി വിളിച്ച് പോണം അല്ലെങ്കി മ്മക്ക് പണിക്കാരും തൊക്കെ ഇണ്ടകുമ്പോ പോകാനും കജൂലാ